ഓ കെ
ആഹ കേൾക്കാൻ പറ്റുന്നുണ്ട് സുഖാണോ
ആഹ് സുഖായിട്ടൊക്കെ പോവുന്നു
ആഹ പിന്നെ എന്താ എട്ക്കുന്നു സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ചായിരുന്നോ ഫുഡ് കഴിച്ചാ ആ ആ എന്തുവായിരുന്നു ഇന്ന് നൈറ്റില് കഴിക്കാനായിട്ട്
നൈറ്റിൽ കഴിക്കാനിന്ന് മറ്റേ നമ്മുടെ ഇ റവേട പുട്ടുണ്ടല്ലോ അതാർന്നു അവിടെയോ
ഇവിടെ ചോറായിരുന്നു പിന്നേ റവയുടെ പുട്ട് എങ്ങനെ ഇണ്ടാക്കി
അത് മറ്റേ റവേ റവ എടുത്തിട്ട് പിന്നെ നമ്മുടെ സാധാ ഉപ്പ് ഇട്ടിട്ട് പച്ചവെള്ളവും കൂടെ ചെറുത് ചെർ ചെറുതായിട്ട് മിക്സെയ്ത് മിക്സെയ്ത്
അന്നേരം വേ അത് കട്ട കെട്ടത്തില്ലയോ പച്ചവെള്ളത്തിൽ എടുക്കുമ്പോ
കട്ട പിടിക്കത്തില്ല ഒത്തിരി അങ്ങ് കൊഴച്ച് ഭയങ്കര ഇതാക്കരുത് കൊറച്ച് ഏഹ് എന്തുവാ നമ്മള് പുട്ട് പൊടിയുടെ കൂട്ട് കൊഴച്ചങ്ങ് അത്ര ഇതാക്കരുത് ആഹ് കൊടഞ്ഞ് കൊടഞ്ഞ് നനച്ചെടുക്കണം നല്ല ടേസ്റ്റ് ഓവറായിട്ട് ആഹ് ആഹ തേങ്ങയിട്ട്
ഉം ഉം ഞാൻ ഇതുവരെ ഒണ്ടാക്കിയിട്ടില്ല പക്ഷെ ദോശയൊക്കെ ഞാൻ കേട്ടിട്ട് ട്ടുണ്ട് റെവേടെ
ഞാൻ റോ റവയുടെ ദോശ ഇതുവരെ ഒണ്ടാക്കിയിട്ടില്ല പക്ഷെ ഇത് പക്ഷെ നല്ല ഭയങ്കര ടേസ്റ്റ് എനിക്ക് കുഞ്ഞ് കുട്ടിക്കാലം തൊട്ടേ ഭയങ്കര ഇഷ്ട്ടാ വീട്ടില് ഉമ്മയൊക്കെ ഉണ്ടാക്കുമ്പഴേ അതും അല്ല സിമ്പിളാ കാരണം നമ്മള് വെള്ളം ചൂടാക്കയൊന്നും വേണ്ടാല്ലോ
ഉം ഉം ഉം എന്നാ നമ്മള് വറുത്ത റവന്നെ വേടിക്കണോന്ന് അങ്ങനെ വല്ലതും ഒണ്ടോടാ?
ഇല്ല ഞങ്ങള് ഇവിടെ നോർമലി വറുത്ത റവയാ മേടിക്കുന്നത് സൂപ്പർ മാർക്കറ്റ് പോകുമ്പോ വറുത്ത റവ നോക്കിയാ വാങ്ങിക്കുന്നത് അപ്പൊ പിന്നെ നല്ലയാ പിന്നെ അവിടെ രാത്രി എപ്പഴും ചോറാന്നോ
ഇല്ല ചെല ദിവസങ്ങളി ചപ്പാത്തി ഒണ്ടാക്കും ആഹ് ആഹ് എന്നാലും ഏഹ് ഉച്ചക്കൽത്തെ ചോറ് കാണുവല്ലോ അപ്പ പിന്നെ ചോറ് തന്നെ മിക്കപ്പ് പ്പോഴുവെടുക്കുന്നത് പിന്നെ രാവിലത്തെ ദോശയോ ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലൊക്കെ മാവ് ഫ്രിഡ്ജിൽ ഒണ്ടെന്നുണ്ടെങ്കില് അതങ്ങ് എട്ക്കും മാറിയും തിരിഞ്ഞ് അത് ഒള്ള കണക്ക് പിന്നെ അത് കണക്കെന്നെ നാളത്തേക്ക് എന്തുവാ അരി വെള്ളത്തി
ഉ ഇല്ല ഞാനെനിക്ക് ഈ വൈകിട്ട് അരിയാട്ട്ന്നെ ഭയങ്കര മടിയുള്ള കേസാ അതോണ്ട് ഞാൻ വ വൈകിട്ട് അരിയിട്ടിട്ട് രാവിലെ തന്നെ നമ്മടെ ജോലി എടയ്ക്ക് തന്നെ ഇതും കൂടങ്ങ് ആട്ടി അങ്ങ് വെക്കും
അന്നേരം ഏം പിന്നെ രാവിലെ ആവ്മ്പഴ്ത്തേക്കും ഒത്തിരി പൊളിക്കത്തില്ലേ അത്
ഇല്ല വൈകിട്ട് ആവുമ്പോ നമുക്ക് വൈകിട്ട് രാത്രിയിലേക്ക് ഇനി വല്ലോ ആഹ് അത് വേണോന്ന് ഒണ്ടെങ്കി എടുത്ത്‌ വെച്ചിട്ട് ഫ്രിഡ്ജിൽ ബാക്കി എടുത്തുവെക്കും
അപ്പൊ എന്ത് രാവിലെ നമ്മള് ജോലി ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അങ്ങ് ഇട്ടേക്കുവോ അരി?
ആഹ് കൂടെ കൂടെ തന്നെ ഇതും അങ്ങ് ആട്ടി മാറ്റി വെച്ചേക്കും എന്നിട്ട് വൈകിട്ട് രാത്രി ഒക്കെ ആകുമ്പോ എടുക്കുമ്പോ നമ്മക്ക് ആവശ്യം ഒണ്ടെങ്കി കൊറച്ച് മാവ് എടുത്തിട്ട് നമ്മളെന്തോ ഒണ്ടാക്കുന്നത് അതുണ്ടാക്കും പിന്നെ ബാക്കി ക്കി എടുത്ത് ഫ്രിഡ്ജിലും വെക്കും
അന്നേരം മ അരി എപ്പഴാ വെള്ളത്തി ഇടുന്നത്
അല്ല രാവിലെ ഇടത് ത്തില്ല തലേന്ന് വൈകുന്നേരം ഒക്കെ ആവുമ്പോം അല്ലെങ്കിൽ രാത്രിയിലൊക്കെ ആകുമ്പോ
ഓഹ് ഓഹ് നമ്മള് മറ്റേ നൊയമ്പിനൊക്കെ ചെയ്യുന്ന കണക്കല്ലേ രാത്രി ഇട്ടിട്ട് രാവിലെ ആട്ടി ട്ടി എടുക്കുന്നത് ല്ലേ
ആഹ് എ എനിക്ക് വൈകിട്ട് ട്ട് ഭയങ്കര മടിയാ എനിക്ക് ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ ഭയങ്കര മടിയാ
ഹാ ഹാ ഹാ
അത് അരിയാട്ടുന്നത് ഭയങ്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യല്ല
ആഹ ഹ
പൊതുവെ പൊതുവേ എനിക്ക് രാത്രി ജോലി ചെയ്യുന്നതും ഭയങ്കര മടിയാ ഒ എ എന്തെങ്കിലും ഫുഡ് ഒക്കെ ഒണ്ടാക്കുന്നത് രാത് ഉള്ള ഭയങ്കര പാടാ ഭയങ്കര പാട് മടിയാ പക്ഷെ പിന്നെ ഏഹ് ഞങ്ങടെ വീട്ടിലെക്കേന്ന് വെച്ചാല് രാത്രി നോർമലി എല്ലാരും ചോറൊക്കെ ആയിരുന്നു കഴി പിന്നെ ഒന്നു അല്ലാതെ ചപ്പാത്തി ഒന്നും പക്ഷെ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ ഹസ്ബന്റിന്റെ വീട്ടില് അവര് ഷുഗർ ഒക്കെ ഒള്ളത് കൊണ്ട് അവർക്ക് ഒക്കെ ചപ്പാത്തിയൊക്കെ ആദ്യം ഒന്നും അങ്ങനെ വലുതായിട്ട് നമ്മൾ കല്യാണം കഴിഞ്ഞു വരുമ്പോ നമ്മക്ക് ഇപ്പോന്നും അറിയത്തില്ലല്ലോ പിന്നെ പിന്നെ ഭയങ്കര പാട കാരണം
റ്റാണോ ഉണ്ടാക്കാം പഠിച്ചത്
ആ ചപ്പാത്യോക്കെ ഇപ്പൊ ഞാൻ രണ്ട് മൂന്ന് വർഷം ആയതെഉള്ളൂട്ടാ ഇപ്പഴും ചിലതൊന്നും റൗണ്ട് ഷെയ്പ്പില് വരത്തില്ല. ആഹ്
ഇല്ലാ ഹ് ഹ ച ബാക്കിയുള്ള എല്ലാം കറക്റ്റ് ആവും. അപ്പം ഇഡ്ഡ്ലി ദോശ ഇതൊക്കെ കറക്റ്റ് ആവും. പുട്ട് ഒക്കെ. പക്ഷെ ചപ്പാത്തി ഇതൊന്നും എനിക്ക് നേരെ വെരത്തില്ല ഷെയിപ്പിനും വെരത്തില്ല ചിലപ്പോ ഒറോട്ട ഉണ്ടാക്കിയാലും ചെലപ്പോ പിടുത്തം വരും. എന്തെങ്കിലും
ആ എനിക്ക് ചപ്പാത്തി പക്ഷേ ഈ ചപ്പാത്തി എങ്ങനെ മറ്റേ നമ്മുടെ ഒറോട്ടി
ആദ്യം ഞാൻ മറ്റേ ഒറോട്ടീടെ ഇതിനകത്ത് അടിച്ചിട്ട് അ് അല്ലാതെ നമ്മുടെ പലകക്ക് പരത്തി എടുക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നെ. പിന്നെ അത് കഴിഞ്ഞ് എടക്ക് വെച്ച് മറ്റേ പലകേടെ സംഭവം ഉണ്ടല്ലോ റൗണ്ട്കളൊക്കെ ഇരിക്കുന്നത്. അ അത് വേടിച്ചു പോയി പിന്നെ ഒരു നമ്മളെ ഇവിട്ത്തെ ഇക്കാടെ ഉമ്മ ആണെന്നുണ്ടെങ്കിൽ അവിടെ കുടുംബത്ത് ചെല്ലുമ്പോഴാണെന്നുണ്ടെങ്കിൽ മറ്റ് തെക്ക് നമ്മുടെ ഗ്രാനേറ്റ് ഉണ്ടല്ലോ സ്ലാവ് അതിനകത്ത് ഇട്ട് ട്ട് ആ പൈപ്പ് വെച്ചിട്ട് നന്നായിട്ട് പരത്തി എടുക്കാറ് നല്ല റൗണ്ട് ഷേയ്പ്പിന് കിട്ടും സിംമ്പിളായിട്ട് അത്തിപ്പറ്റിഅപ്പപ്പം ഗ്യാസ്ഗ്യാസിന്റെ ഇപ്പറ്ത്തിട്ടായിരിക്കും പരത്തുന്നത് എന്നിട്ട്അപ്പം അപ്പൊ അപ്പൊ അങ്ങ് ഇട്ടിട്ട് അങ്ങ്പോകും. ആ ഞാന് ഇപ്പൊ രണ്ട് മൂന്ന് തവണ അങ്ങനെ ട്രൈ യ്ചെയ്ത് പക്ഷെ വലിയ ഷേയ് പ്പൊന്നും വന്നില്ല എന്നാലും മറ്റീനെകാട്ടിം കൊറ്ച്ചൂടെ ബെട്ട്റായെന്ന് തോന്നുന്നു.
അത് എ ഈ നമ്മൾ ഒറോട്ടി പ്രസ്സിലിട്ട് പറയുന്ന ഒറോട്ടി പ്രസ്സിലിട്ട് ജസ്റ്റൊന്ന് അടിച്ചിട്ട് പിന്നെ മറ്റേ ചപ്പാത്തി ഇട്ല്
ഇല്ല മറ്റേ ഇല്ല പൈപ്പ് വെച്ച് ഇടും പഴെ പൈപ്പ് പൈപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലേ എനിക്ക് ആഹ് അത് വെച്ചിട്ടാ നന്നായിട്ട് ആകും എന്നാ.
പക്ഷെ അതാ അത് ചെയ്തങ്ങനെ ശീലള്ളോർക്കെ പറ്റത്തുള്ളൂ. ഇന്നലെ പക്ഷെ ഞാന് ഒണ്ടാ ഉണ്ടാക്കിയിട്ട് നല്ലത് ചെലത് രണ്ടൂന്നെണ്ണം നല്ല പരുവത്തിന് വന്ന് ഇതന്ന് പറഞ്ഞാ സെന്ററീന്ന് പറയുന്നേക്കാം സെന്ററീന്ന് റൗണ്ട് അടിച്ചുകൊണ്ട് വേണം അ് പരത്തി പരത്തി വരായിര്ന്ന്
ആഹ് ഒറോട്ടി ഉണ്ടാക്കുമ്പോ കറക്റ്റായിട്ട് കി
ഒറോട്ടി ഞാൻ അടിച്ചെടുക്കുവാ. അടിച്ച് ഒറോട്ടി പ്രസ്സിൽ അടിച്ചാ എടുക്കത്തുള്ളൂ.
അടിച്ചിട്ട് ചെറിയ അ് കട്ടിയില്ലാതെ കറക്റ്റാ? യിട്ട് കിട്ടൂല്ലേ
ആഹ് കിട്ടും. അത് നമ്മള് മാവ് നന്നായിട്ട് അയച്ചു വരണം അതിപ്പൊ ഈ ചൂട് മാവിട്ട് അയക്കുന്ന വലിയ ടാസ്കാ അത് വേറെ കാര്യം.
അതെ അതെ അ്ഹ് എം പിന്നെ ഞാനും ഇതേണക്ക് ചെലപ്പോ ഞാൻ രാവിലെയൊക്കെയാണെന്നുണ്ടെങ്കില് സൺഡേ ഒക്കെ ഉള്ള ദിവസം എടുക്കും. പോണെന്നുണ്ടേ ഞാൻ ഇതങ്ങ് ഒരു പാത്രത്തിനകത്ത് ആക്കീട്ട് അയിനകത്തങ്ങ് വെച്ചേക്കുവാ അടിച്ച്. ഫ്രിഡ്ജിനക വെച്ചേക്കും ന്നിട്ട് രാവിലെ എടുത്ത് ചുട്ട് ചുടും.
ആഹ് ഞാനും അ ആഹ് ഞാനും അങ്ങനെ കാരണം ഉണ്ടാക്ക ഒറോട്ടിയൊക്കെ ഉണ്ടാക്കുകയാണെന്ന ഉണ്ടോട്ടിട്ടാലും. രണ്ട് ഒരു ദിവസത്തേക്കൊക്ക
ത്തം പിന്നേം മെനക്കേടാ പിന്നേം സ്ലാവിന്റെ പുറം മൊത്തം പൊടിയും എണ്ണേം എല്ലാം മെന കേടാവും.
അതാ നമുക്ക് പറ്റുന്നണ്ടിത്തോളം അങ്ങ് അടിച്ചടിച്ച് വെച്ചെഴിഞ്ഞാ അത്രെം നല്ലത്.
അതെ മീനൊക്കെ കിട്ടിയാരുന്നോ ഇന്ന്
ആഹ് മീൻ ഞാനിവിടെ അടുത്തൊരു മാർക്കറ്റ് ഉണ്ട് അവിടെ പോയി രാവിലെ പോയി വാങ്ങിച്ചാരുന്ന്
ആഹ് ആഹ് ഇപ്പൊ മറ്റേ ട്രോളിംഗ് ടൈം ആയതുകൊണ്ട് വലുതായിട്ട് മീനൊന്നും
മീൻ ഉണ്ട് ഞങ്ങ ഇവിടൊക്കെ പക്ഷെ ഭയങ്കര വിലയാണെന്നേ ഉള്ളു
ആഹ്
ആഹ് ഭയങ്കര വിലയാണെന്നേ ഉള്ളു പിന്നെ മാർക്കറ്റിൽ പോയിട്ട് വിലക്കുറഞ്ഞത് നോക്കി
ഉം ഉം ഉം അവിടെ എല്ലാത്തരം മീനും കഴിക്കുവോ
ആഹ് ഇവിടെ കായൽ മീൻ ഞാൻ അങ്ങനെ കഴിക്കത്തില്ല
ഉം ഉം
ആഹ് പിന്നെ ബാക്കിയെല്ലാ മീനും കഴിക്കും ആഹ് ചൂരാ ഞാനേ ചൂരയുടെയും ത ഈ തേടൊക്കെ പറയുന്ന അതിന്റെയൊക്കെ തല മാത്രമേ കഴിക്കത്തുള്ളൂ മീൻ കഴിക്കത്തില്ല
ആന്നോ
അതൊന്നും ഇഷ്ടമല്ല എനിക്ക് പിന്നെ ഇവിടെ ഇളേ മോളുണ്ട് ഒരു വയസ് ഒരു വയസ്സ് കഴിഞ്ഞപ്പം അവൾക്ക് മാംസമുള്ള മീൻ വേണം
ആഹ് ആഹ് ആഹ് ചൂരക്കൊക്കെ നല്ല
ആഹ് അതൊക്കെ മാറി മാറി അത് ഇപ്പം ഇല്ല ഈ ട്രോളിങ്ങ് ഒക്കെ ആയോണ്ട് മത്തിയും ചൂടയൊക്കെയല്ലേ അതപ്പം അയാക്ക് കൊടുക്കാൻ പറ്റത്തില്ല
ഉം
അതുകൊണ്ട് പിന്നെ രാവിലെ ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിച്ച് വാങ്ങിച്ച് രണ്ടു ദിവസൊക്കെ വെച്ചേക്കും
അതേല്ലേ ചിക്കനൊക്കെയാണെന്നുണ്ടെങ്കിൽ സൺഡേ മേടിക്കൂല്ലേ ചിക്കനും ബീഫും ഒക്കെ
ആഹ് സാധാരണ ഞാൻ പിന്നെ എനിക്ക് മടി മടി വരുവാന്നുണ്ടെങ്കില് ഞാന് ഇങ്ങനെ മെനഞ്ഞാ ഇന്നലെ ഞാൻ പിന്നെ ഉച്ചക്ക് ബിരിയാണി വാങ്ങി
മിനിഞ്ഞാന്ന് ആലോചിച്ച് പിന്നെ ചിക്കൻ വാങ്ങിച്ചിട്ട് കറി വെക്കണം അല്ല അല്ല ഇവടെ അടുത്തൊരു കടയുണ്ട് പിന്നെ പിന്നെ ഞാനങ്ങ് പോയി വാങ്ങിച്ച് ഇന്നലെ എനിക്കങ്ങ് മുമ്പൊക്കെയന്ന് വെച്ചാ എനിക്ക് സൺണ്ടേ ഭയങ്കര മടിയാ എന്തോ ചെയ്യാനായാലും എനിക്ക് മടിയാണ് പക്ഷെ ഇപ്പ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ ഇന്നലെ പിന്നെ ഏഹ് ഞാനും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളായിരുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ ഉച്ചക്ക് അങ്ങനെങ്ങാക്കി ഞങ്ങള് മൂന്നൂപേരും കൂടെ എന്നിട്ട് ഫുഡ് കഴിച്ചു
ഉ പിന്നെ എല്ലാ ഫുഡും പഠിച്ചോ ഉണ്ടാക്കാനായിട്ടൊ
ആഹ് ഒരുവിധം ഒരുവിധം ഫുഡ് നോർമൽ ആയിട്ടുള്ള ഫുടൊക്കെ അറിയാ പിന്നെ ഈ പക്ഷെ ബിരിയാണി അങ്ങനെയുള്ളതൊക്കെ ഞാൻ അങ്ങോട്ട് ഇണ്ടകുമ്പോ റെഡി ആയിട്ടില്ല പിന്നെ ഇത് അൽഫാമൊക്ക കഴിഞ്ഞ ആഴ്ച ഞാനിങ്ങനെ വീട്ടിൽ പോയിരുന്നപ്പം അൽഫാം ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് പക്ഷെ അത് കുഴപ്പയിലായിരുന്നു അത് നന്നായിട്ട് വന്നു
മന്തിയൊക്കെ ട്രൈ ചെയ്യോ
ഇല്ല മന്തി ഒന്നും ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല
ആഹ്
മന്തിയൊക്കെ ഉണ്ടാക്കുവോ
മന്തി ഉണ്ടാക്കിട്ടില്ല ആഹ് ഇങ്ങനെ ഉമ്മ ഉണ്ടാക്കുന്നിടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട് സ്വയമേ ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ മന്തി ഉണ്ടാക്കാൻ ബിരിയാണിയെകാട്ടി എളുപ്പം അതാണ് നമ്മള് മസല് അങ്ങനെയൊക്കെയിട്ട് വറുത്ത് കോരി എടുക്കൊന്നും വേണ്ട
ഒന്നും വേണ്ട
ആഹ സിപിള് ആയിട്ട് സവാള വഴിറ്റിയ ഒന്നും വേണ്ട
ആഹ് ഇവിടെ കുഞ്ഞു ഇവിടെ ഇത്തായുടെ കുഞ്ഞമ്മ ഒരുവട്ടം വന്നപ്പോ ഇങ്ങനെ ഉണ്ടാക്കിരുന്നു
ആഹ് ആഹ്
ത് ഭയങ്കര ടേസ്റ്റണ് പക്ഷെ ഭയങ്കര എളുപ്പവുമാണ് വലിയ പാടൊന്നും ഇല്ലല്ലോ
പിള്ളേർക്കൊക്കെ കഴിക്കാനും കൂടുതലും മന്തിയൊക്കെ മതിയല്ലോ കഴിക്കാനും ഇഷ്ടം
ആ ഇപ്പോഴത്തെ കുട്ടിയാൾക്കന്ന് മാത്രല്ല വലിയവർക്ക ആയാലും ഇപ്പൊ ഈ പൊറത്ത് ഫുഡൊക്ക അല്ലേ ഇഷ്ടം എങ്ങനെ പൊറത്തെ ഫുഡൊക്കെയാണോ ഇഷ്ടം അതോ
പൊറത്ത് എല്ല വല്ലപ്പോഴക്കെ എന്തെങ്കിലും മന്തിയൊക്കെ ഇങ്ങനെ മേടിക്കും പിന്നെ ബർത് ബർത്ത്ഡേ ഫംഗ്ഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ആ മേടിച്ചു കൊണ്ടുവരും പിന്നെ സ്പെഷ്യലായിട്ട് വേറെ ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കില് നമ്മൾ പ്രതീക്ഷിക്കാതെ വിളിച്ചു പറഞ്ഞേക്കെ അങ്ങനെ വരുവാണെന്നുണ്ടെിൽ അടുത്തിവിടെ കടയുണ്ട് അവിടുന്ന് മന്തിയോ ഹാഫോ രണ്ടു പേരും മൂന്നു പേരും ഒക്കെ വരുവായിരിക്കും വീട്ടിൽന്നൊക്കെ അങ്ങനെ ആരെങ്കിലും വരുവാണെങ്കിൽ അങ്ങനെ വേടിക്കും അങ്ങനെ വേ ടിക്കുമ്പോൾ നമ്മളും കൂടെ വേ ടിക്കും അങ്ങനെയുള്ള കഴുത്തേയോള്ളൂ കാരണം അങ്ങനെ ഇടന്ന് നമ്മൾ ചെയ്യേണ്ടല്ലോ അത് നഷ്ടമല്ലേ രണ്ടു പേർക്ക് എന്തൊക്കന്ന് പറഞ്ഞിട്ട് ആഹ അതുകൊണ്ട് അങ്ങനെങ്ങ് മേടിക്കും പിന്നെ ആ വേറെ എന്തോ ഉണ്ട് ആഹ് യാത്രയൊക്കെ പോവാൻ ഇഷ്ടമാണോ
യാത്രയൊക്കെ പോവാൻ ഇഷ്ടവാ പക്ഷെ സിറ്റുവേഷൻ ഇതുവരെ ഇല്ല പോയിട്ടില്ല ആ ഈ ഇടക്ക് കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഓണത്തിന് വയനാട് പോയത്
ആ ആ ആ എങ്ങനെ സ്റ്റേ ഉണ്ടായിരുന്നോ
ആഹ് സ്റ്റേ ആയിരുന്നു മൂന്ന് ദിവസം സ്റ്റേ ഉണ്ടായിരുന്നു
എങ്ങനെയാ പോയെ നിങ്ങള് ഫാമിലി ടൂറാണോ
ഫാമിലി ടൂർ ആയിരുന്നു. ഹസ്ബൻഡറ് ഇല്ലായിരുന്നു. ഹസ്ബൻഡ് സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പം ഇത് ഓണത്തിന്റെ തലേന്നാണ് ഞങ്ങൾ പോയത്. ഇപ്പൊ പുള്ളിക്കാരൻ ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ എന്റെ വീട്ടിൽന്നും
ഉം ഉം
ഞങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാം കൂടെ കാറിനകത്ത് പോയി.
എവിടെയൊക്കെ പോയായിരുന്നു നിങ്ങള് വയനാട്ടിൽ ഏതൊക്കെ സ്ഥലത്ത് പോയായിരുന്നു.
സത്യം പറഞ്ഞാ ഞങ്ങളടത് ആ ട്രിപ്പ് ഭയങ്കര ഫ്ലോപ്പയി പോയി കാരണം ന്തന്ന്ന് വെച്ചാൽ ഞങ്ങൾ ഓൾറെഡി പോയി ഞാൻ രാത്രിലായിരുന്നു ഇറങ്ങിയത് രാത്രി ഇറങ്ങി കഴിഞ്ഞപ്പോ തന്നെ ഓള് മഴ
ഉ ഉ
പെയ്യുന്നുുണ്ടായിരുന്നു മഴ പെയ്യുന്നു അങ്ങനെ പക്ഷെ ഞങ്ങള് പോയ വണ്ടിയുടെ വൈപ്പർ കംപ്ലൈന്റ് ആയി അങ്ങനെ ഭയങ്കര സ്ലോ ആയിട്ടാ പോയത് പിറ്റേന്ന് രാവിലെ ഒരു ഒ ഒ ഞങ്ങള് പിറ്റേന്ന് രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോഴാ ആ ചുരം കയറാൻ തുടങ്ങിയത്.
ഓ നിങ്ങള് മറ്റേ ഇതൊക്കെ കണ്ടായിരുന്നോ ചൂരൽമലയൊക്കെ കണ്ടായിരുന്നോ
ആ ചൂരമല കണ്ടില്ല കാണാൻ നിന്ന തെന്നെ ഫ്ലോ അയിപ്പോയിന്ന കാരണം ഞങ്ങള് ഇത് കേയറിച്ച് ഇത് ചുരം കയറിയപ്പോഴത്തേക്ക് കെ എസ് ആർ ടി സി ബസ് ഓപ്പോസിറ്റ് വന്ന് ഞങ്ങൾ വണ്ടി ഇത് വന്ന് തട്ടി ഞങ്ങള് ജസ്റ്റ് കൊക്കയുടെ സൈഡിൽ തന്നെ ചേർ ട്ട ഇത് അപ്പം ജസ്റ്റ് ഇത് വന്ന് തട്ടി ഞങ്ങളടെ വണ്ടി അങ്ങോട്ട് മറിഞ്ഞിട്ട് കൊക്കയുടെ സൈഡിലോട്ട് തെന്നെ മറിഞ്ഞിട്ട് നേരെ തിരിച്ചു വന്നു നിന്നു. അങ്ങനെ പിന്നെ അത് ഭയങ്കര അന്ന് ഒത്തിരി ടൈം അങ്ങനെ അങ് പോയി പിന്നെ ഞങ്- അന്ന് പിന്നെ എങ്ങും പോകാൻ പറ്റിയില്ല കാരണം ഞങ്ങള് താമസിക്കുന്നിടത്ത് ചെന്നപ്പോഴത്തേക്ക് വൈകുന്നേ സന്ധ്യയായി പിന്നെ ആഹ് ആഹ് പിറ്റേന്ന് പിന്നെ രാവിലെ ഇറങ്ങി രാവിലെ ഇറങ്ങി ആഹ് ഞങ്ങള് ഹ് ഞങ്ങക്ക് ഡയറക്ഷൻ തെറ്റും. ഡയറെക്ഷൻതെട്ടി കറങ്ങി കുറ കറങ്ങി കറങ്ങി കറങ്ങി പോയത് പിന്നെ അവസാനം ഇവിടെ നമ്മുടെ ഇതൊണ്ടല്ല കുറുവാ ദ്വീ